ആഹ് ഹലോ കേക്കുന്നുണ്ടോ ഹലോ ആ കേൾക്കുന്നുണ്ടോ? ഹലോ കേക്കുന്നുണ്ടോ കേൾക്കാവോ ആ കേൾക്കാം കേക്കാം കേക്കാം. ആ എന്നാണ്ട് വിശേഷക്കെ ഭക്ഷണംക്കെ കഴിച്ചോ? ആഹ് ഭക്ഷണം കഴിച്ചു. സുഖായിട്ടിരിക്കുന്നു അവിടെയോ അവിടെ എങ്ങന ആഹ് സുഖായിട്ടിരിക്കുന്നു ഭക്ഷണൊക്കെ കഴിച്ചു ഞാൻ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി കറക്കൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പത്തേക്ക് ശരി കൊറച് നേരം വർക്ക് ചെയ്യാന്നോർത് എന്നാ ഉണ്ട് വിശേഷൊക്കെ വിശേഷോന്നുല്ല വെറുതെ ഇപ്പരിക്കാരുന്നു ആഹ് മാരീഡ് ആണോ
മാരീഡല്ല ഞാന്
ഏഹ് പഠിക്കുവാണോ പഠിക്കുവാ ആഹ് പഠിക്കവാണല്ലേ ഒക്കെ ഒക്കെ ഒക്കെ ഒക്കെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്കൂളിൽ പോയേക്കുന്നു ഇളായാളെ ഇപ്പോ ചേർത് വിട്ടതേ ഉള്ളൂ വഴക്കാണ് ബഹളവാണ് ആഹ് സ്കൂളിൽ പോകാനൊക്കെ വീട്ടിൽ ഇരുന്നാലും പറഞ്ഞതുപോലെ ഈ ഫോണിന്റെ ഉപയോഗം കുറച്ചൊക്കെ കൂടുതലായിരുന്നേ ഹലോ
ഓക്കേ
ആഹ് അതുകൊണ്ട് പിന്നെത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഫോണ് ഇല്ലാത്തൊരു ലൈഫ് ഇല്ലല്ലോ ഇപ്പോ അതെ ഇപ്പോഴത്തേ അതന്നെ അപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് എന്തോ
ആഹ് അതെ ഫോണിന് ഒത്തിരി ഉപയോഗം ഉണ്ടെങ്കിലും
അത് ഇടക്കൊക്കെ അത് ദുശീലായിട്ടും അതുപോലെ തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ടും മാറുന്നുണ്ട് അത് തന്നെ അത് തന്നെ ഇപ്പ അത് മാത്രല്ല ഇവർക്ക് ചെല സമയത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം എന്ത് ചെയ്യുന്നേ മ് തീർച്ചയായിട്ടും. പ്പം നമ്മൾ നമ്മളാണെങ്കിൽ തന്നെ ശെരി നമ്മുക്ക് ഒരു ഒരു ഒര് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാത്തെ ത്തോരില്ല എങ്കിലും നമുക്കതില്ലാതെ ഇപ്പോൾ ജീ നമുക്കാണെങ്കിലും അത് പറ്റാത്തൊരു ഇതിലേക്ക് വന്നില്ലേ ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കാകുമ്പം അവരത് കൊടുത്ത് കഴിയുമ്പോത്തേക്ക് ഒരു ഒരു പരിധി കൂടുതലാകുമ്പോ ഒരു അഡിക്ഷൻ പോലെ എന്തേയ്യുന്നെ അതെ അതെ ഏഹ് തിരിച്ചു മേടിച്ചു കഴിഞ്ഞാ ദേഷ്യം അങ്ങനെയൊക്കെ വാശി പിടിവാശി അവോണ്ടൊക്കെ കൊറച്ചൊക്കെ ഇപ്പൊ കൊറ ഉപയോഗം കുറച്ച്
ഉം..
അതിൽന്നൊക്കെ കൊറച്ചൊക്കെ വെളിയിൽ കൊണ്ട് വന്നോണ്ടിരിക്കുന്നു.
ശരിക്ക് പറഞ്ഞ മാതാപിതാക്കൾക്ക് അവർക്ക്
അവർക്ക് ഫോണിന്റെ ടൈം നമ്മുക്ക് കുറച്ച് അവരുടെ കൂടെ സ്പെ സ്പെൻഡയ്യാൻ കളിക്കാനൊക്കെ അവർടെ കൂടെ നമ്മുക്ക് സമയം കണ്ടെത്തി നമ്മൾ ഇറങ്ങി കഴിഞ്ഞാ അവർടെ ആ ചിന്ത മാറ്റം. അത് ശെരിയാ അതൊരു അവ അവരുടെ സമയം നമ്മള് സ്പെൻഡ്‌ ചെയ്യുമ്പോഴത്തേക്ക് അവരതേ പറ്റി എന്ത് ചെയ്യാറില്ല നമുക്കെന്തെങ്കിലും തെര ക്ക് കാര്യങ്ങൾ വരുമ്പോത്തേക്ക് ഒടനെയിതല്ലേ അപ്പം ഞാനിപ്പോ ഒത്തിരി മാറി ഒത്തിരി ഇപ്പൊ ഉപയോഗം എന്ത് ചെയ്തു
ഉം കൊറച്ച് ആഹ്
മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ എന്ത് ചെയ്തു തൊടങ്ങി അങ്ങനെ അതൊ എല്ലാ രീതിയിലും അവ മാനസികാവസ്ഥ അത് എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട്. അത് തന്നെ കൊറച്ച് കൂടെ വലുതായി കഴിഞ്ഞ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഫോണിന്റെ ഒത്തിരി ഉപയോഗം ഉണ്ട് പഠനത്തിനാണെങ്കിലും വിവര ശേഖരണത്തിന് എല്ലാത്തിനും ഫോൺ ആവശ്യം ഇന്നത്തെ കാലത്ത് ഫോണ് ഇല്ലാതെ പറ്റ റ്റത്തില്ല അത്‌തന്നെ പക്ഷേ
അതിനൊരു
അതിനൊരു ഏ മെയിനായിട്ട് ഇപ്പോഴത്തെ കാർട്ടൂണുകളൊക്കെ ഉണ്ടല്ലോ കൊച്ചേ ഇപ്പോഴത്തെ കാർട്ടൂണുകളൊക്കെ ക്കെന്ന് പറഞ്ഞ ഭയങ്കര മോശമായിട്ട എന്ത് ചെയ്യ്ന്നെ നമ്മള് പലതും അങ്ങ് ശ്രദ്ധിക്കുന്നില്ലന്നൊള്ളേ ഷോ ർട്ട്സൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് തന്നെ ഓ ന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത കൊറെ കാര്യങ്ങൾ എന്തുണ്ട് നമ്മൾ അത് ശ്രദിക്കാതെ വിടു ന്നുണ്ട് ഇവരത് എന്ത് ചെയ്യുന്നു കാണുന്നു ഇവർക്ക് ഇവർക്ക് ഈ കാണുന്ന കാര്യങ്ങൾ മൈൻഡില് എന്ത് ചെയ്യുന്നുണ്ടല്ലോ ഇവര് ഇതാക്കി വെക്കുന്നുണ്ടല്ലോ ആഹ് അത്കൊണ്ട് അത് മാത്രല്ല ഇത് കാരണം ബാധിക്കപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങളുടെ കാര്യം ഇന്ന്ണ്ട് നമ്മൾ നമ്മടെ ഒരു കസിൻ്റെ ഒരു കുഞ്ഞ് ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട് ഈ കൊ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുണ്ടല്ലോ കുഞ്ഞ് കുഞ്ഞുങ്ങൾക്കിത് കൊടുത്ത് കൊടുത്ത് ഇപ്പൊ അവര് ആ കുഞ്ഞ് സംസാരിക്കത്തില്ല ഇപ്പൊ അങ്ങനെ അതിലേക്ക് തന്നെ എന്ത് ചെയ്തു
അവര് ഒതുങ്ങി പോ
ഒരു ആ ഒരു കസിൻ സിസ്റ്ററിന്റെ ഒരു കുഞ്ഞങ്ങനെ ഒരുതിലേക്ക് എന്ത് ചെയ്തു
ഉം
അധികം ഉപയോഗം വന്ന് വന്ന് അങ്ങനെയൊക്കെ
പിന്നെ നമ്മക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പരമാവധി അവർ
പരമാവധി അവർടെ കൂടെ കൊറച്ച് സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഉപയോഗം അധികം കയ്യില് അവർടെ കയ്യ്ലധികം കൊടുക്കാതിരിക്ക. അതെ അതെ അതെ മാക്സിമം ശ്രിക്കുന്നുണ്ട് ഞാൻ പക്ഷെ ഗെയിമൊക്കെ എന്ത് ചെയ്യാറില്ല കേട്ടോ ഗെയിമോ ആഹ് ഗെയിം എന്ത് ഗെയിം കുറച്ചുകൂടി ഡേഞ്ചർ അല്ലേ ഇപ്പം പിന്നെ ഞാന് അപ്പോൾ അവരുടെ കൂടെ എന്ത അവർ കാണുന്നോ എന്തെങ്കിലും സ്റ്റോറീസ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും അവര് വരുന്നതിനന്പ്പുറം സ്റ്റോറിസ് ഇങ്ങനെ നല്ല നല്ലഈ ഗുണപാഠങ്ങളുള്ള സ്റ്റോറീസ് ഇണ്ട ഉണ്ടല്ലോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അവരു കൂടെ ഇരുന്ന് ഞാനും എന്ത്ചെയ്യും കുറച്ചു നേരം അവരോട് ഇരുന്ന് കാണുന്നത് പോലെയ അതിനകത്ത്എന്തെങ്കിലും ഒരു കാര്യം പഠികാണാൻ ഉള്ളത് പോലെ ചെയാർ ഉണ്ട് അത് പോലത്തെ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവും ക ണാനും അതിനൊരു കുഴപ്പവല്ല അവരുടെ മൈന്റിലേക്ക് നല്ല കാര്യം മാത്രം എത്തട്ടെ അതു തന്നെ അതു തന്നെ അങ്ങനെ അങ്ങനെ പക്ഷെ ഗെയിമ് ഭയങ്കര ഡേയിഞ്ചറാണ് ഒരു ഒന്ന് രണ്ട് വടം ഈവട്ടം കൊടുത്തിട്ട് ഒ ഒരു രണ്ട് പ്രാവശ്യം കൊടുത്തതേ ഉള്ളൂ മൂന്നാമത്തെ പ്രാവശ്യം എന്ന അതിനു വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി മൂത്തമെന്റ എന്റെ മുത്ത ആള് അഞ്ചാം ക്ലാസില പഠിക്കുന്നത് ഒരു വാശി പിടിവാശി കാണിച്ചപ്പോ തന്നെ ഞാൻ പിന്നത് അൺ ഇൻസ്റ്റാൾ ചെയ്ത് എന്ത് ചെയ്തു ആളഞ്ഞു അത് അങ്ങനെ ഇളയ ആളാണെങ്കി ഡാൻസ് പാട്ട് ഈ ഷോർട്സിന്റെ ആളാ അപ്പ അതിനകത്തും കുറച്ച് കുറച്ച് വീഡിയോസ് നല്ലതല്ലാതെ വന്നതുകൊണ്ട് പിന്നെ ഞാനത് ഇപ്പ ഇങ്ങനെ സ്റ്റോറീസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് എന്ത്ചെയ്യാൻ തുടങ്ങി കാണിക്കാൻ തുടങ്ങി പിന്നെ സ്കൂളിൽ പോകുന്നുന്നത് കൊണ്ട് അവരങ്ങനെ വരുന്നു കുറച്ചു നേരം കാണുന്നു പിന്നെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് പിന്നെ പോയതിന്റെ ക്ഷീണം പിന്നെ അങ്ങനെ കിടന്ന് എന്താചെയ്യും എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നു ഉറങ്ങുന്നു ഇപ്പൊ സ്കൂളിൽ പോകാതിരുന്ന സമയത്ത് കുറച്ചഈ രണ്ടു മാസം ലീവിനൊക്കെ കൊറച് പാടുപെട്ടു ഉം അതെ അതെ ആ അങ്ങനെ അതെ അവധി വരുമ്പോഴാണ് കൂടുതൽ അലെ നമുക്കും അധികം ശ്രദ്ധിക്കാൻ സമയം കിട്ട ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല അങ്ങനെ ടി വി ശരിക്കും ഫോണിനകത്തും തന്നെയായിരുന്നു ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആക്കി കൊണ്ടുവന്നോണ്ടിരി ഉംഉം അങ്ങനെയൊക്കെ പോകുന്നു കണ്ണിന്റെ പ്രശ്ണാണെങ്കിലും കണ്ണ് കൂടുതൽ നേരം ഐ സ്ട്രെയിൻ ചെയ്യുമ്പോ അതുന്നെ ഫോൺ എപ്പഴും നോക്കുമ്പോം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കണ്ണ് ഒത്തിരി കുഞ്ഞുങ്ങള് ഇപ്പ ഉണ്ടല്ലോ ഇപ്പൊ കണ്ണാടി എന്ത് ചെയ്തേക്കുന്ന ഞാൻ പാ നമ്മളാ പഴയ കാലഘട്ടം ഈ ഫോണിന്റെ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് ഈ സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ണാടി വെച്ച കുഞ്ഞുങ്ങളെ കാണാനേ ഇല്ലായിരുന്നു ശരിയല്ലേ പക്ഷെ ഇപ്പോ ചെറിയ കുഞ്ഞാൻ ഞാന് ചില കുഞ്ഞുങ്ങളെ കണ്ട് എനിക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട് ന്ന കുഞ്ച് കുഞ്ഞായിരിക്കും പക്ഷെ അതുങ്ങള് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഉം ഹും. അത് കണ്ണിന് എന്ത് ചെയ്യുന്നുണ്ട് ഓവറായിട്ട് ബാധിക്കുന്നു പിന്നെ എന്താ പറയന്നേ ഒരു ഫുള്ള് ഒരു ലേസിനെസല്ലേ അതെ അതെ മറ്റ് കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് കുറയും അവർക്ക് താൽ മറ്റ് കാര്യങ്ങളിലുള്ള ഇന്റെറെസ്റ്റ്‌ എന്ത് ചെയ്യുന്നു കുറയുന്നു. അവര് പുറത്തിറങ്ങി കളിക്കാനൊക്കെല്ലേ അവർക്ക് കുറച്ചും കൂടെ നല്ലത് അന്തായീല് ഞാനിപ്പോഴും ഓർക്കെ പണ്ടത്തെ കാലങ്ങളൊക്കെ തന്നെയായിരുന്നു നല്ലത് ഒരു കണക്കിന് ഒരു പരിധി വരെ കെട്ടോ വന്നാ ഇ ഇന്നത്തെ കാലത്ത് ഇതിന് നല്ല വശങ്ങളുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വശം ങ്ങളുണ്ട് കാരണം പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ഈസി ആയിട്ട് മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ തുടങ്ങി
അതെ
അങ്ങ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി അതും ണ്ട് അതൊരു നല്ല വശാണ് ഇല്ല എങ്കിലും പണ്ടത്തെ കാ കാലത്ത് കുഞ്ഞുങ്ങള് ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളി കളിയൊക്കെല്ലായിരുന്നോ അവർക്ക് മെയിന് അതെ അതെ അതെന്നെ ഇപ്പോ സ്കൂള് വിട്ട് ഒന്ന് വന്ന ഉടനെ എല്ലാരും ഫോണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമ് കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തു മാറി തുടങ്ങി അല്ലെങ്കിൽ ടി വി അതെ ഉടനെ പല കുട്ടികളും സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞാൽ ടി വി ക്കെ കണ്ടോണ്ടിരിക്കുന്നു അത് ന്നേ അതും ഫോണും ടിവിയല്ലാം സെയിം തന്നെ ടി വിയിലാണെങ്കിലും സിനിമയും കാർ ട്ടൂൺസ് ഒക്കെ തന്നെ അ തന്നെ ഇവർക്ക് ഒരു രു ടൈം വെക്കണം ഏ പോ കൊർ ച്ച് പഠനങ്ങളിൽ ഞാനിങ്ങനേ കണ്ടു. ഒരു ഒരു ടൈം വെച്ച് എന്ത് ചെയ്യാ ആ കാണിക്ക ഒരു സമയം വെക്ക് ഇത് കാണാൻ വേണ്ടി കാരണം ഇവര് നമുക്ക് മൊത്തത്തിൽ ഒഴിവാ ക്കുന്നത് ശരിയല്ലല്ലോ പറ്റൂല ആ അത് അർ കാരണം അതിനെപ്പറ്റി അറിവും വേണല്ലോ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ ഏതാന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്ത് ത്തെ പറ്റി കുറേ അറിവുകളും അവർക്ക് വേണം അതുകൊണ്ട് ഫുള്ളായിട്ട് ഒഴിവാക്കാതെ ഒരു രു ടൈം വെച്ച് എന്ത് ചെയ്യാൻ ഒക്കെ പറഞ്ഞ് പ പല പഠന ങ്ങളിൽ എന്തുണ്ട്?
ഉം... ഇപ്പം ടി വിയിലാണെങ്കില് ഡിസ്കവറി ചാനലും ആനിമൽ പ്ലാനറ്റ് ഒക്കെ പോലുള്ള ചാനലുകളൊക്കെ വെച്ച് കൊടു അവർക്കത് മൃഗങ്ങളും
ക്കുന്ന ചാനലുകൾ അതതെതെതതെ അത് കാണുന്നെയ ല്ലല്ലോ? അവർക്ക് താല്പര്യം ഇല്ലല്ലോ.
ഉം.
അത് കൊറച്ച് നേരം വെച്ച് കൊടുത്താൽ അതിനോടൊക്കെ താല്പര്യം വരും ആഹ് ഉവ്വവ്വ.. ആ
ഇതെട്ട്
അല്ലെങ്കിലും ഇതു കൂടുതൽ നേരം ഫോണും ടി വി ഒക്കെ ആവുമ്പോൾ പഠനത്തിലുള്ള ശ്രദ്ധ കൊറയും. ആഹ് അത് തന്നെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുന്നു അത് മാത്രല്ല അവരുടെ സ്വഭാവ എന്ത് ചെയ്യുന്നുണ്ട് കാരണം അനാവശ്യ ദേഷ്യങ്ങള് നമ്മുക്കൊക്കെന്ന് പറഞ്ഞാ ചോയിച്ചില്ലാരുന്നോ അനാവശ്യമായിട് ദേഷ്യപ്പെടാനോ വഴക്കൊണ്ടാക്ക ക്കാനുള്ളതും നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവർ ഇതിനകത്ത് വന്നിട്ട് അനാവശ്യ ദേഷ്യങ്ങൾ അനാവശ്യ പിടിവാശികൾ അവരുടെ സ്വഭാവ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത് മാത്രല്ല ആഹ് വീട്ടിലേക്ക് നേരത്തെയൊക്കെ നമ്മളൊക്കെ വീട്ടിലേക്ക് ആൾക്കാര് ഗസ്റ്റായിട്ട് വരുമ്പോത്തേക്ക് നമ്മൾ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യത്തില്ലായിരുന്നോ? അവരോട് പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളോ അവർക്ക് ആ ആൾക്കാരോട് ഇടപെടാനുള്ള സാധ്യതയല്ല എല്ലാം എന്റെയിതില്ലേ?
ഉം അതെ അവർക്ക് അതിനോടൊന്നും വല്യ ഒരു താല്പര്യോല്ല ഉം.
അത് ന്നേ നമ്മള് കാലം മാറിയതിനനുസരിച്ചുള്ള മാറ്റ പക്ഷെ നമ്മള് നമ്മുടെ കുട്ടികളുടെ കാര്യം നമ്മള് ശ്രദ്ധിക്കണംല്ലേ അതല്ലാണ്ട് അതെ അതുകൊണ്ട് ഞാനും കൊറെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പം അതെ അതെ അതെ അങ്ങനെ മ വരാൻ ശ്രമിച്ചൊണ്ടിരിക്കുന്നു ശ്രദ്ധിച്ചൊണ്ടിരിക്കുന്നു ആഹ് അതെ. ശരി എങ്കിൽ കേട്ടോ?
ആ ഓക്കെ ഉം ശരി.
ശരി